ഹലോ
ഹലോ
കേൾക്കാമോ?
ആഹ് കേൾക്ക
ആഹ് ആഹ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ?
ആഹ് സുഖാണ് എന്താവിടുത്തെ വിശേഷം?
എവിടെ സുഖം തന്നെ അങ്ങനെ പോന്നു. എന്താ അവിടെ മഴയുണ്ടോ?
ഏയ് ഇല്ലില്ല ഇവിടെ ഭയങ്കര വെയിലാ. മഴന്ന് പറയുന്ന ഒരു സാധനയ ഇവിടെ ഇല്ല ഇപ്പൊ പിന്നെ ചെറ ആഹ് ഞാൻ പുറത്ത് പഠിക്കയാ ഞാൻ ആഹ് അപ്പ ഇവിടെത്തെ നാട്ടിലൊക്കെ മഴയയുടെ മുമ്മഹന വീട്ടന്ന് പറയലില്ല പക്ഷെ ഇവിടെ മഴയന്ന് പറഞ്ഞ സംഭവമല്ലോ
നല്ല മഴയ ഇവിടെ
ആണാ ഞാൻ പറ കേട്ടു നാട്ടിൽ ഭയങ്കര മഴയാണന്ന്
മം
ഉം ഓക്ക് ഞൾ ക്കൊന്നും വെയ്‌ലാള്ളെ മഴ ഇല്ല
ആഹ് ഇവിടെ നല്ല മഴയും നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെയാ
ഇവിടെ അങ്ങനത്തെ ഒരു സാധനൊ ഇല്ല ബാക്കില്ലാതുണ്ട്
ആണോ
ആഹ് പിന്നെ ഇന്നും ഇന്നും പ്രത്യേകമായിട്ടരു മഴക്കാർ പിന്നും കാണാനുണ്ട്
ശ്ലെ
എങ്ങനെയണ്ട് ഇത്രയും ദിവസത്തെ ഇല്ലായിരുന്നു
ആണോ ഇവിടെന്നാല് ഭയങ്കരമായിട്ട് മഴ ഇപ്പ വന്ന് ചോർന്നിട്ടേ ഉള്ളു
ആഹ് അത് ശബ്ദം കേൾക്കാണ്ട് അവിടുന്ന് വെള്ളം വീണത്
ആഹ്
ഉം എന്താ പിന്നെ വീട്ടില ആരൊക്കെണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ എന്റെ മൂന്ന് അനിയന്മാര് ഇത്ര ആൾക്കർ പിന്നെ ഞാനും ഇത്ര ആൾക്കാരാ ള്ളെ
അത് ശരി മൂത്ത മോളാണോ
ആഹ് മൂത്തമോള്
എന്ത് ചെയ്യണേ
ഞാൻ ഇപ്പ പ്ലസ് ടു കഴിഞ്ഞു
ഓഹ് പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ പഠിക്കുന്നത്
നെക്സ്റ്റ് ഞാന് ആർമിന്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുവ
ഓഹ് അത്പൊളി എന്താവനാ ആഗ്രഹം ആർമിയില്
ആർമിയില് ഞാനിപ്പോ എഴുതിയ എക്സാം വുമൺ മിലിറ്ററി പോലീസാ
ആഹ്
ആഹ് പിന്നെ എനിക്കിങ്ങനെന്ന് പറയാന് എന്താവണെന്നല്ലേ എനിക്ക് ജനറൽ ഡ്യൂട്ടി എങ്ങനെ കിട്ടിയൽ അത്രയും സന്തോഷം എന്ന് പറാലോ എങ്ങനെങ്കിലും ഒന്ന് കയറി കിട്ടിയാ മതി
അത്രക്ക്ഷ്ടാണോ?
ആഹ് അത്രയ്ക്കുഷ്ട്ടാ എന്തെ മാക്സിമം പോയാ ജനറൽ ഡ്യൂട്ടിയ മാക് അതെങ്കിലൊന്ന് കിട്ടിയാ മതി
ആണോ? അത് ശരി അങ്ങനെക്കെ അപ്പൊ അനിയമാരൊക്കെന്താ ചെയ്യുന്നത് മൂന്നാളും?
ആ ഒരാള് നയൻത്തില് പഠിക്ക്ന്ന് ഒരാള് സിക്സ്ത്തിൽ പഠിക്കുന്ന് ഒരാള് അങ്കണവാടിയില്
ആ ചെറിയനിയണാണല്ലോ കുഞ്ഞനി
ആഹ് ചെറുത ആഹ് ഒന്ന് പറയണ്ടായിന്റെ കാര്യം
അവണ്ടെങ്കി തന്നെ നേരേ പോവ്ണ്ടാവല്ലേ?
നേരം പോവൂല്ല പക്ഷെയിപ്പൊ അംഗവാടിയിള്ളോണ്ട് അങ്കൻവാടി പോകും അല്ലാത്ത ടൈമിലാണെങ്കിയെന്റെ പടച്ചോ നേ സമയം പോകുന്നതറിയൂല്ല
അത് ശരി രസാണ് പക്ഷെ കുട്ടിയളക്കെ വീട്ടില്ണ്ടാവുമ്പോ
ങ്ങാ ഓന്റെ ബേക്കിലോടലന്നെ എൻ്റെ പണിയ്ണ്ടാവൊള്ളു
അത് പിന്നെ താത്താണല്ലോ ഓടണല്ലോ
ഉം ഓൻക്ക് പിന്നെ ഉമ്മ വാണോന്നി ല്ല ഉമ്മയില്ലാണ്ട് ഓനെന്റെ കൂടെയെത്ര വാണെങ്കിലും നിക്കും
അത്രയ്ക്കിഷ്ട്ടാണോ താത്താനെ?
ആഹ് ഞാ ഓനിക്ക് ഉമ്മ വേണോന്ന് നിർബന്ധം തന്നെയില്ല ഞാണ്ടായമതി
അതടിപൊളിയായിണ്ട് അപ്പൊ എന്താണ് ഉമ്മക്കെന്താ വല്ല ജോലിയ്ണ്ടോ?
ആഹ് ഉമ്മച്ചിക്ക് ജോലിയ്ണ്ട് ഉമ്മച്ചിയൊരു ഇവിടെ നാട്ടി തന്നൊരു ബേക്കറിയില് നിക്ക്ന്ന്ണ്ട്.
അത് ശെരി ഉപ്പാക്കെന്താ ജോലി?
ഉപ്പ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ കെണറ് പണിക്കൊക്കെ പോവും.
ആണോ അഹ്
പിന്നെ ഇങ്ങളാടെയെങ്ങനെയാ? മൂത്ത കുട്ടിയാണോ അല്ലെങ്കില്
ആടീ ഞാ മൂത്ത കുട്ടിയ എനിക്ക് താഴൊരു അനിയനുണ്ട് ഒരു അനിയത്തിയുണ്ട്. അനിയന് ഇപ്പ ഡിഗ്രി സെക്കൻഡിയറ് ചെയ്യാ. ഇപ്പം സെക്കഡിയറ് തൊടങ്ങീട്ടൊള്ളു ചെയ്യാന് ഇപ്പ ചെയ്തു സെക്കഡിയറെക്സാം കയ്ഞ്ഞിട്ട്.
ആഹ് ഇങ്ങള് കല്യാണം കൈഞ്ഞ്യാ?
അല്ലല്ല കല്യാണം കയ്ഞ്ഞ്ട്ടില്ല ഞാനിപ്പോ ഡിഗ്രി തേർഡിയർ കഴിയാനായി ഇനി ഫോർത്തിയറാവാനായി.
ആണോ?
ആ ഇത്പ്പെ ഒരു മാസം കൂടി കഴിഞ്ഞാ ഫോർത്തിയറാവും.
ഓക്കെയോക്കേ എവിടെയാ ഇങ്ങളെ ഡിസ്ട്രിക് എവിടെയാ?
നമ്മളെ സ്ഥലം നമ്മള് പറയാം പാടില്ല്യ
ഡിസ്ട്രിക്ട് പറയുന്നതിന് പ്രശ്നയില്ല കറക്റ്റ് ലൊക്കേഷൻ പറിയാണ്ട് ന്നാ പറയാണ്ട്ന്നാ മതീന്ന നിയമം.
ആണോ ഞാൻ തൃശ്ശൂര്.
ആഹ് ആഹ് ആഹ്. അല്ല ഞാൻ വയനാട്.
ആണോ പക്ഷെ ഒരു സ്ലാങ്ങ് കേട്ടപ്പ ഞാൻ കരുതി ആ ഒരും കണ്ണൂക്കാരിയായിരിക്കുന്ന്.
എന്റെ ഉപ്പച്ചി മലപ്രകാരനാ.
ഓ അപ്പ ഉമ്മാണോ വയനാട്?
ആഹ് അതെ.
അത് ശെരി അങ്ങനെ ചപ്പാ എന്റെ പിന്നൊരു അനിയത്തിണ്ട് അവള് എന്താണ് ഇപ്പോ പ്ലസ് വൺ ആയിട്ടെള്ളു.
ആണോ?
ആഹ് അവള് പ്ലസ് വൺ ഇപ്പായിറ്റൊള്ളു ഞാനാണ് മൂത്തത് പോയിട്ടി. പിന്നെ വീട്ടില് ഉമ്മണ്ട് ഉപ്പ ഗൾഫില് വർക്കെയ്യാ.
ആണോ?
ആഹ് അങ്ങനെയായിട്ട് ഉമ്മാക്ക് വർക്ക് ഉമ്മാക്ക് ജോലിയൊന്നുല്ല ഉമ്മ വീട്ടില് വെറുതിരിക്ക. ഏഹ് വെറുതിരിക്ക ഉമ്മ വേറെ ജോലിയില്ല ഞങ്ങള ഞങ്ങളെന്നെ മതി.
അതെ അതെ ഇവിടെ പിന്നെ. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ പൊര്ലിരിക്കാണ്ല്ലോ. അപ്പൊ വെറുതെ ഇങ്ങനെ ഒര്ത് കണ്ടേരം അയ്ൽ ജോയിൻ ചെയ്തതാ.
ആഹ് പ്ലസ് ടു കഴിഞ്ഞാല് ഇമ്മള് കൊറേ നേരം വെറുതെ ഇരിക്കും ഒരു. മൂന്നാല് മാസത്തില് ഇരിക്കാൻ
ആഹ് വെറുതേ ഇരിക്കുന്നു ഇരുന്നിരുന്ന് മനുഷ്യൻ. ക്കെന്തല്ലാ ബോറടിക്കുന്നെ.
ആണോ എനിക്കൊക്കെ അതൊക്കെ ന്നായിരുന്നു. ഒക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും പടിഞ്ഞുറങ്ങേണ്ട വീണ്ടും നെക്സ്റ്റ് കാര്യം.
അതെ.
അങ്ങനെ ഇപ്പ ഇരിക്ക്ണെകാട്ടി തിന് ഇരിക്കാൻ പറ്റില്ല ഇനി ഓട്ടാണ്.
ശനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്.
ഇത്രയും കാലം എന്താ പാസായിട്ട് ഇങ്ങനെ പോവാ വീട്ടി നിന്ന് പടി ക്കാ അങ്ങനെങ്ങനെ ഇപ്പ അങ്ങനെൊന്നുംല്ല ഫുൾ മാറി.
ഔഫ്.
ഉം.
ക്കനന്നില്ല ഇനിയത്തെ അവസ്ഥ
പുറത്തു പോയി പഠിക്കാൻ താല്പര്യണ്ടോ
എനിക്ക് താപര്യക്കെണ്ട് പിന്നെ ഞാന് ഈ ആർമിന്റെതിന്റെ റിസൽട്ട് എന്തെങ്കിലുഅറിഞ്ഞിട്ട് ഞാനൻ ഇനി അ ഇപ്പ ഇതിലേക്ക് നോക്കുന്നുള്ളൂ
ഓഹ് അങ്ങനെല്ലേ ഏതാടുത്തത് സൈൻസാണോ
ഞാൻ ഹ്യൂമാനിറ്റിസാടുതെ ഇപ്പ ഞാന് ഡിഗ്രിക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കില് എനിക്ക് രണ്ടും ഇല്ലാത്ത അവസ്ഥയായി ഇപ്പോവും അതായത് ആർമിയിൽ കിട്ടിയിട്ടുണ്ടെങ്കില് പിന്നെ ഡിഗ്രിക്ക് പൈസ കൊടുത്താ അവിടെ ജോയിൻ ചെയ്തെ വെറുതായിപ്പോവും
ആഹ് അത് ശരിയാണ് പക്ഷേ ആർമീന്റെ റിപ്ലൈ വരാന് അപ്പ എത്ര പിടിക്കും
ഈ മാസം വരും എക്സാമിന്റെ റിസൾട്ട്
ആണോ
ആഹ്
അത് ശരി അപ്പൊ പിന്നെ കൊഴ്പ്പല്ല്യ പിന്നെ ചെലേ റിസൾട്ട്മുന്നേ ഈച്ച ആയിട്ടല്ല വരാ അതിന് കോളേജില് സീറ്റ് ഒക്കെ കഴിയുല്ലേ അപ്പോഴും നമ്മള് ബുദ്ധിമുട്ടില്ലേ
ബുദ്ധിമുട്ട് പക്ഷേ എന്താ പ്രശ്നംന്നറിയോ ഇപ്പൊ എനിക്ക് എക്സാമിന് കിട്ടി വിചാരിക്ക് ഞാൻ ഡിഗ്രിക്ക് ഓൾറെടി ഏഹ് എല്ലാ ഫീസൊക്കെ കൊടുത്ത് എല്ലാം റെഡി കറക്റ്റായി എല്ലാം സെറ്റായി ഇപ്പ എനിക്ക് ആർമിയിൽ കിട്ടിട്ട് ആഹ് ആർമിയിൽ കിട്ടിട്ടുണ്ടങ്കില് ആ ഡിഗ്രി അവിടെ വെറുത ആയിപ്പോയി പൈസ കൊടുത്തതൊക്കെ വെറുതെ ആയിപ്പോവും
ആഹ് അതെ അതെ ശരിയാണത് ഞാൻ ആദ്യം നാട്ടില് പഠിക്കാൻ തന്നായിരുന്നു അപ്പൊ ഇതിന്റെ എന്റെ കോഴ്സിന്റെ എൽ ബി എസ് അലോട്ട്മെന്റ് കൊടുത്തിടാന്ന് കരുതി അങ്ങനെ ചെയ്യാനൊക്കെ നിന്നു പക്ഷെ എൽ ബി എസ് അലോട്ട്മെന്റ് അറിയാലോ ഭയങ്കര വൈകിട്ടാ വരിക നല്ല മീൻസ് നവംബർ ഡിസംബർ ഒക്കാവും വരാൻ എൽ ബി എസ് അലോട്ട് മഞ്ചു വരാൻ ഒരു പാരാമെഡിക്കൽ കോഴ്സ് ഒക്കെ വര അത്ര ലേറ്റ് ആകും അപ്പൊ ആ സമയ ആവുമ്പത്തനും നമ്മക്ക് വേറെ ഏതിലും നോക്കി നിക്കാന് നിൽക്കുമ്പത്തിനും ആ സമയ ആവുമ്പോത്തിനും കുറേ സ്ഥലത്തും ക്ലാസ് തുടങ്ങല്ലെ പ്രൈവറ്റ് ത്തിലൊക്കെ അപ്പൊ പിന്നെ ഞാനത് നോക്കി നിന്നില്ല അങ്ങനെയാണ് പിന്നെ ഞൻ പിന്നെ രണ്ടും കൽ പിച്ചൊരു ഒരു സ്ഥലത്ത് ഫീസ് കൊടുത്താണ് ഞാൻ കേറിയത് എയ്ഡഡ് സീറ്റ്ട്ടണെങ്കിൽ നല്ല മാർക് വേണം നമുക്ക്
എന്നിട്ട് ഇപ്പ എങ്ങനെയുണ്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഹോസ്റ്റലിലാണോ
ഉം ഹോസ്റ്റില് ഫസ്റ്റത്തൊരു ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോ ഒരു ആറ് ഏഴ് മാസം ഹോസ് ലിൽ നിന്നിട്ടുള്ളു ബാക്കി പിന്നെ ഫുള്ള് റൂമ് എടുതിട്ട് നമ്മള അങ്ങനെ എടുത് താമസി
ആഹ് ആഹ് ആഹ്
അങ്ങനെ കഞ്ഞികുടിക്ക അത് നമ്മള് സെൽഫായി കുക്ക് ചെയ്തിട്ട്
ഓക്കെ ഓക്കേ ഒക്കെ കുക്കൊക്കെ നിങ്ങളന്നെ ആയിരിക്കുല്ലേ
ആഹ് അതെ ഞാ ഇവരക് റുമില് ഫ്രണ്ട്സ്ണ്ടാവും ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചൽ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നീക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്താ മൂഞ്ചലാണ് ഇവടെ സത്യം പറഞ്ഞാല് മടുത്തു കഴിഞ്ഞ് കിട്ടിയാൽ മതി.
നമ്മള് സ്വന്തക്ക് വെക്കണോ പിന്നെ ഇങ്ങക്ക് പുറത്തെല്ലാം പോകാൻ പറ്റൂലെ
ആഹ് ഇത് ഞങ്ങള് റെന്റിന് താമസിച്ച്കാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പുറത്ത് പോക വരൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ വേണങ്കി കുറച്ച് റെസ്റ്റിംഗ്സ് ഉണ്ടാവുന്ന് ഞാൻ ചി ഇത്ര ടൈമിനുള്ളിൽ കേറണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പൊതുവെ ഇവിടെ ആരും അനുസരിക്കലൊന്നും ഇല്ല ഇഷ്ടള്ളപ്പ കേറാ അത് ഇഷ്ടല്ലപ്പ പോവും വരും പിന്നെ ഹോസ്റ്റലില്ലാ അങ്ങനെ വാർഡൻ അങ്ങനെയൊക്കെ ഒന്നള്ളോ അവിടെ ഇവിടെ അതൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടാണ് കാരണം നമ്മളൊരു രുപ കൊടുത്ത് താമസിക്കല്ലേ അങ്ങനെ ആയിട്ട് അപ്പൊ നമുക്ക് ഇഷ്ടമള്ളപ്പ പോവാൻ വരാന്നൊക്കെ ചെയ്യാം അവിടെ ഫ്രീഡം ഉണ്ട് ഭയങ്കര ഫ്രീഡം അതുകൊണ്ട് എന്താണ് ഫ്രണ്ട്സ് നന്നായ അടിച്ച് പൊളിക്കാം പക്ഷെ ഞാന് പഠിക്കുന്ന സ്കൂള്ന്ന് വെച്ചാല് കുറ ച്ചൊരു കുഗ്രാമാണ് കുഗ്രാമ മായതിനാൽ ഇവിടെ ഭയങ്കര സിറ്റി ലൈഫ് ഒന്നുമല്ല ബാംഗ്ലൂർ അങ്ങനൊന്നുമാതിരി ഞാൻ തമിഴ്നാട്ടില പഠിക്കണത് ഈരോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പങ്ങനെ പിന്നെ കോളേജിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതായി കൊണ്ടെ പിന്നെ ഇവിടെ വന്ന് ചേർന്ന് പിന്നെ ഫ്രണ്ട്സൊന്നും കുഴപ്പല്ല അപ്പൊ നമ്മൾക്ക് ജീവിച്ച് പോവാ
ആഹ് കൊറെ തമിഴ് ഫ്രണ്ട്സാള്ളെ
അല്ലല്ല എന്റെ കോളേജില് എന്റെ ഡിപ്പാർട്ട്മെന്റില് കൂടുതലും മലയാളീസാ തമിഴ്സാണ് കൊറവ് അങ്ങനെ ഇവിടെ കൊറേ മലയാളീസ്ണ്ട് അതുകൊണ്ട് വല്യ പ്രശ്നല്ല
ഓക്കെ എന്നാ പ്രശ്നണ്ടാവൂല
ഇല്ല പിന്നെ നമ്മക്ക് സാധാ ഒരു കോളേജിൽ എങ്ങനെയാണ് പഠിക്കണതെന്ന് ഇപ്പൊ നാട്ടിലെ ആ ഒരു ഫീല കേരളത്തിലെങ്ങനെ പഠിക്കണ് അതുപോലെ പക്ഷെ ഇവിടെ ഒരു വീട്ടിൽ നിക്കുമ്പോള്ള ഒരു സുഖം എന്തായാലും ഉണ്ടാവില്ലല്ലോ
അത്ണ്ടാവൂല ഇപ്പൊ ഹോസ്റ്റല് പഠിക്കയാണെങ്കിൽ അല്ലെങ്കി നമ്മള് പൊറത്ത് എവിടെ പഠിക്കാണെ ഞമ്മളെ വീട്ടില്ള്ള പോലെ ഇണ്ടാവൂല
സത്യായിട്ടും വീട്ടിൽ നിക്ക്ണ സുഖം അത് വേറെ തന്നെയാണ് അതൊന്നും ഇണ്ടാവില്ലെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇണ്ട എന്താ ഞമ്മൾ എന്തായാലും വീട്ടിൽന്ന് പോയാൽ വീട്ടിലത്തെ ഭക്ഷണം മിസ് ചെയ്യും അത് ഒരുപാട് നമ്മളെ ഇതാക്കും
അല്ലേ അമ്മളെ ഉമ്മയൊക്കെ വെക്കുന്ന ഫുഡിന്റെ അത്ര വരുവോ വേറേതെങ്കിലും ഫുഡ്
അത് മാത്രല്ല നമുക്കിവിടെ പഠിക്കണം പഠിക്കണേന്റെ ജോലി എന്തേലും വെ ർക്ക്തെരുമ്പ അതും ചെയ്യണം അങ്ങനെ പഠിച്ച് കഴിഞ്ഞ് വരുമ്പോതന്നെ ഒരു അഞ്ച് മണിയാവും അത് കഴിഞ്ഞ് ഞമ്മള് ഭക്ഷണം നമ്മ ഉണ്ടാക്കിറ്റ് വേണം കഴിക്കാന് അതൊക്കെ ചെയ്യുമ്പയത്തെക്ക് നമ്മക്ക് ട്ടയേർഡ് ആവും വീട്ടിലാകുമ്പ എന്താ പോയി ഇരുന്നാ മതി ഒക്കെത്തിനും പഠിക്കാന്ന്ള്ളൊരു സമ്പവം മാത്രം ചെയ്താ മതി ബാക്കിയൊക്കെ ഉമ്മേം ഇപ്പേം ചെയ്‌തെരും ആ ബാക്കിയൊക്കെ നമ്മളെന്നാ ചെയ്യാ ഇവിടെ വെച്ചാല് എല്ലാം ന മ്മള് തന്നെ ചെയ്യേണ്ടത് നമ്മള് ഒന്ന് കെടന്നാല് ആരുണ്ടാവില്ല പക്ഷെ നമ്മളെ ഫ്രണ്ട്‌സ് നല്ലതായ കാര്യങ്ങളൊക്കെ അവര് നോക്കൂട്ടോ ഒന്ന് വയ്യാണ്ടായാലും പിടിച്ചാനൊക്കെ അതൊരു ഭാഗ്യാണ് നമുക്ക് അവ അങ്ങൻത്തെ ആൾക്കാരെ കിട്ടാന്ന്ള്ളത്
സത്യം ആ എന്നാ ശരി ടൈമ് ഞാൻ പിന്നെ വിളിക്കാട്ടോ
ഉം ശരി ശരി ശരി